ഇപ്പൊ ശരിയായില്ലേ
ആ ഇപ്പൊ ശരിയായി
ആ അത്ര വേള്ളു
ഞാൻ നോക്കിപ്പോ ആ ഹലോ ഹലോന്ന് പറഞ്ഞ പിന്നെ ഒരാ അനക്ക ഇല്ല
ആ നെറ്റ് പോയി ഇടക്ക വച്ച
അമ്മ ജോലിക്ക് പോണാടി
അമ്മയ്ക്ക്െന്തായാലും ജോലിയടി അമ്മയുടെ കാല് കാല് വയ്യതിരിക്കുന്ന ഇവിടെ ഒരു ദിവസം തുടച്ചപ്പോ തെന്നി വീണ് അതിനെ കാലിന്റെ മുട്ടില് നീര് ആായി മോള
നീ ഇതികൂടെ ഉറച്ച്ു പറയണേ ഓന്നാത്തെ കാര്യം ചെവി കേട്ടൂടാ ഇത് സ്പീക്കർ ഇടാൻ പറ്റാത്തത് വേറൊരു കാര്യം ഇയർഫോൺ ഇല്ലാത്ത വേറൊരു കാര്യം ഹലോ
കേക്കാമോ
ആ കേക്ക കേക്ക
അമ്മേടെ കാലിനും വയ്യ
ആഹ ഇപ്പൊ ജോലിക്ക് നോക്കില്ലല്ലേ
എന്ത്‌വാടി
അപ്പൊ ഇപ്പൊ ജോലിക്ക് പോക്ക് ഇല്ലല്ലോ
ഇടക്ക ഇടക്ക ഇടക്ക് എവിടെയെങ്കിലും ഒക്കെ പോവാ അല്ലാതൊന്നുമല്ല
ആ
അല്ലാ ജോലിയൊന്നും ഇല്ല അമ്മയ്ക്ക്
ഉം അ തൊഴിലുറപ്പില്ലേ ഉം
തൊഴിലാറപ്പൊക്കെ നിർത്തി അറിഞ്ഞില്ല നീ
ഇല്ല
തൊഴിലൊർപ്പ് നിർത്തി മോളെ അമ്മിക്ക് കാല് വെയ്യടി ഒട്ടും വയ്യടി പോവാനന്നൂ
ശൊ
എന്റെ വരുമാനം കൊണ്ടാണ് ഇവിടെ ഓടുന്നത്
അയേ നിനക്ക് ശമ്പളം കിട്ടുന്നില്ലല്ല്
എനിക്ക് ശമ്പളം കിട്ടുന്നില്ല എങ്ങനെ കിട്ടും കിട്ടണ്ടതായിരുന്നെടീ
പിന്നെ നിന്റെ നിന്റെ വരുമാനം കൊണ്ട് ഓടണത് നീ എന്തൊരുദ്ദേശത്തി പറഞ്ഞ്
കാര്യം ഞാൻ പറഞ്ഞതാ എന്റെ വരുമാനം കൊണ്ടോണോ ഇനി ഇവിടെ ഓടാൻന്ന്
ആ എന്നാ അങ്ങനെ പറ എന്നാ ഫ്യൂച്ചറിൽ തന്നെ പറയൂ നീ പ്രസന്റ് പറഞ്ഞാ പിന്നെ
ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല
മറ്റവൾ ഒന്നിനും പോണില്ലേ അവള് വെറുതെ ഇരിക്കയാണ്
പോവാതോടെ ഇരിപ്പണ്ട്
അവിടെ അടുത്തൊന്നും വേറെതൊന്നും ഇല്ല അവക്ക് പോവാൻ പറ്റുന്ന ഒന്നെങ്കി പഠിക്കാൻ വല്ലോ പോണം വെറുതെ എങ്ങനെ കേറി ഇരുന്നിട്ടെന്തു കാര്യം പി എസ് സി എങ്ങാനും പഠിക്കാൻ പറ
എനിക്കതിനോടൊന്നും ഒന്നും പറയാൻ വഴിയടി ഞാൻ പോയി ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെട്ടൊക്കെ അതിനൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാം അതിനൊക്കെ ആകുമ്പോ അതൊക്കെ പോട്ട് അത് മനസ്സിലാക്കുന്ന പ്രായത്തെഅത് പോട്ട അത്പ്പോ തറയിലൊന്നുമല്ല
ആഹാ പി എസ് സി എന്തെങ്കിലും പഠിക്കാതെ വെറുതെ ഇരുന്ന ഇനി പഠിക്കാനുള്ള ടച്ച് അങ്ങു പോകും സ്ഥിരം പഠിച്ചൊണ്ടിരിക്കയാണെങ്കിൽ പിന്നെ ആ ഒരുരിതില അങ് പോവും പി പഠിക്കാണ്ടെങ്കി ഇരുന്നതിനൽ പിന്നെ അങ്ങ് ബുദ്ധിമുട്ടല്ലേ
അഭിപ്രായം ഒന്നും ചോദിക്കുവല്ല ഞാൻ നിന്നോടരു കാര്യം ചോദിക്കട്ടെ
ഉം ചോയ്ക്കിടീ
ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചാല എ ജീവിതം എന്തൊരായിരിക്കും നിനക്ക് ഇത്രയും കേട്ടിട്ട് എന്ത് തോന്നുന്നു
അത്ര കേട്ട വെച്ചിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ഞൻ വീണ്ടും പറയാം കോഞ്ഞാട്ടാ
ഓക്കെ
ഏ നീ അന്ന് പറഞ്ഞില്ല തീർന്ന് ന്നൊക്കല്ല
പെട്ടെന്ന് തീർക്ക പറഞ് തീർക്കാൻ പറ്റുല്ലല്ലോ
ഉം ഇന്റെ ഡയറി ഒക്കെ ഇപ്പോഴ എഴുന്നഡീ നി
ആര് ഞാനോ
ഏ
അല്ലാ അന്നെനിക്ക് പറ്റിയ ഡയറി എന്തിരാ ഇത് പറഞ്ഞായിരുന്നല്ലേ
എടീ ഞാന് പണ്ട് നിന്റെ ബുക്കന്നൊരു പേപ്പറ് കീറി എന്നിട്ട് ഞാൻ അത് നിന്റെ ബുക്കിൽ തന്നെ ഇത് നിന്റെ ഇത് എന്റെ പേപ് ആണെന്ന് പറഞ്ഞ് എഴുതി ച്ചിട്ടുണ്ടായിരുന്നട്ടാ ഒരു പേ ഒരിക്ക പേപ്പറ് എന്നിട്ട് അത് നീ എനിക്ക് തിരിച്ചയി ഇതി തന്ന് ഇത് നിന്റെത് പേപ്പറ് തന്നാണ് കേ
ആഹ അങ്ങനൊരു സാനം അത് എന്റേല് ഇപ്പഴും അതിരിപ്പാണ് ഞാൻ ഈ ഇടക്ക് എപ്പോഴോ എന്തോ നോക്കാൻ വേണ്ടീട്ട് ബുക്കൊക്കെ തുറന്ന് നോക്കിയപ്പം അതിനാത്തിരിക്കുന്നു എന്നിട്ട് എന്താ സ്വന്തം ശ്രീദേവിയ
അയ്ശരി
നന്ദു വന്നപ്പോഴാണോ എന്തൊ കാണിച്ചു എടുത്തത് അല്ലെ കാണിച്ചു കൊടുത്തില്ലാന്ന് തോന്നുന്നു
അവളെ എക്സാമ് കഴിഞ്ഞ
ഇല്ല ഇല്ല അളെ ക്സാമ് ജൂണിലാ അതാ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറില്ല
വീട്ടിലുണ്ടോ അവിടെ നിന്ന് പഠിക്കയാണോ
ഇവിടെണ്ട് അവിടത്തെ എല്ലാം കഴിഞ്ഞ
ഉം അവളിതില് വർക്ക് ചെയ്യുന്നുണ്ട?
ഇവിടെ വർക്ക് ചെയ്യുന്നില്ലാ
ഇതില്
ഇല്ലില്ലാ അവർ ഇത് ചെന്നിയ്യുന്നില്ല
ഉം
വേണമെങ്കി വിളിക്കാന്ന് പറഞ്ഞ് പക്ഷെ അവള് ഭയങ്കര തിരക്കാടി നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഒരു എക്സാമിന് ഒരുപാട് പൈസ അതൊക്കെ കൊടുത്തിട്ട് അവള് പഠിക്കാ അതൊക്കെ ഇരുന്ന് പിന്നെ അവക്ക് കിട്ടാ കിട്ടാനേ ചാൻസ് കുറവാ എന്നാലും ഞാനവടടുത്ത് അടുത്ത് ഇതൊക്കെ ചെയ്യും ഭയങ്കര പാടാ എക്സാം
ഉം
കോളേജ് ടോപ്പറങ്ങാണ്ടായിരുന്ന് ഇപ്പ നാലാമത് തവണയങ്ങാണ്ടാ സി എം ഏ എഴുതുന്നേ
ഉം ഉ
അത്രയും പാടാ
കാലിക്കട്ട് യൂണിവേഴ്സ് സിറ്റിയില് എം ബി എ പഠിക്കുന്നു
ഇപ്പോഴ
തയ്യാറായി ഇപ്പൊ പ്രോജക്ട് എങ്ങാണ്ട് നടക്കവാന്ന് തോന്നുന്നു
ആ ആ അത് ചേച്ചി എന്തിനാ എഴ്ത്‌ന്നേ?
ചേച്ചി അമ്മടൊക്കെ കഴിഞ്ഞ്, കോളേജ് പഠിപ്പിക്കാൻ പോയി തുടങ്ങി.
എവിടാ?
ങ കെടിസിറ്റിയിലങ്ങാണ്ട.
മ്ഉം
അങ്ങനത്തെ കാര്യങ്ങള്.
ഉം
ചേച്ചി ഇപ്പോ ഒന്നിനും പോണില്ലേല്ലേ? പഠിക്കാനൊന്നും.
ഇല്ല എടി ഒന്നിനും പോണില്ല, വടെ വീട്ടിൽ തന്നെ. വീട്, ജോലി, കുട്ടി, വട്ടി അങ്ങനെ ഇരിക്കുവാണ്.
ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്ന്.
ആഹ അത് ശരിയാണ് ടി അവള് പറയുന്നുണ്ട് പൈസ ഇല്ല ഒന്നുമില്ല അവള ആവശ്യങ്ങൾക്ക് ക്കെ ഒന്നു എടുക്കാൻ ഇല്ല ജോലിയ
ചേട്ടൻ പാവൊല്ലേടി ചേട്ട എല്ലാം കൊടുക്കയൊക്കെ ചെയ്യുവല്ലോ?
പാവൊക്കെ തന്നേടി കൊടുക്കൂന്ന് വെച്ച് കയ്ഞ്ഞാലേ കടങ്ങളൊക്കെ ഉണ്ടെടീ ജോലിക്ക് ഇപ്പൊ വയ്യേടൊക്കെ ആയി കഴിഞ്ഞാൽ ഏഹ്?
വീട് സ്വന്തവല്ലീ?
ആ വീട് സ്വന്തം തന്നെയാ. പിന്നെ ഈ ഹോസ്പിറ്റൽ കേസ് വരുവെടീ പ്പൊ കൊച്ചിനായാലും അവക്കായാലും ചേട്ടനായാലും ഇടക്കെടക്ക്ങ്ങ് ഹോസ്പിറ്റല് കേസാ
കൊച്ചിനെ ഒന്ന് സ്കൂളിലൊക്കെ പറഞ്ഞു വിടാറായിരുന്നെങ്കി ക്കെ എന്തെങ്കിലു ഒക്കെ ഒരു ജോലിക്ക് പോകാൻ പറയണമെടി ഇപ്പ ഒരാളെന്ന് സംബന്ധിച്ച് ഒരാള് സമ്പാദിച്ചാന്ന് വെച്ചാ ജീവിതം മുമ്പോ
ഒന്നും ആവത്തില്ല. അതന്നെ
സമ്പാദിക്കാൻ തുടങ്ങിയോണ്ട് ഞാൻ പറയാ ഓ എന്റെ ദൈവമേ നമ്മടെ കയ്ൽ ഞാൻ അമ്മേന അടുത്ത് അമ്മയ നമിക്കുന്ന്. അമ്മ എങ്ങനെ ഒറ്റക്ക് നിന്നീ വീട് നോക്കിയാന്തോ എനിക്കറിയാൻ പാടില്ല.
അതാണ്.
നമ്മളങ്ങോട്ട് ഇറങ്ങ്മ്പഴേ നമു ക്കയ്ന്റെ മനസ്സിലാവുള്ളു എത്ര പേരുടെ ആട്ടും തുപ്പും കേക്കണം.
അതെ ആ പൈസയുടെ വെല മനസ്സിലാക്കാൻ. ആ
സത്യംവഞ്ഞാൽ വല്യ കാര്യത്തി ഇരുന്നേട്ടാ ഇവിടെ അമ്മയ്ക്ക് ഗുളിക പോലും ഇ ല്ല അങ്ങനെ ഞാൻ വിചാരിച്ചു പക്ഷെ ശമ്പളം കിട്ടുമ്പോ ഞാൻ എന്റെ കയ്യിന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കണം അത് എൻറെ എന്റെ സ്നേഹനിധിയായ ചേട്ടൻ എനിക്ക് ഒരുപാട് അവാർഡുകള് തന്നനുഗ്രഹിച്ചതുകൊണ്ട് എനിക്കത് എ പെട്ടെന്ന് വാങ്ങി ച്ചെടുക്കാൻ പറ്റി
ഉം എത്ര രൂപയായി?
ആയിരത്തി എണ്ണൂറ്.
ഉം
കണ്ണികൂടെ പോയടി എനിക്ക് എന്നെ എന്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയടി.
പ്പോട്ടെടി.
സയൻ സത്യമായിട്ടും ഞാൻ എന്നെ എൻ ഞാൻ ആദ്യം ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് അതിന്ന് ഒരു രൂപയെങ്കിലും അമ്മക്ക് കൊടുക്കണംന്നെനിക്കാഗ്രഹം ഒണ്ടാരുന്നു. ഒരു രൂപ പോയിട്ട് അഞ്ചു പൈസ പോലും എനിക്ക് കൊടുക്കാനില്ലടി.
എ ബാക്കി പൈസയൊ അത് കൊടുക്കാൻ പറ്റൂലേ?
എടി പറയ നിക്ക് ഞാൻ പോയ മെയ് പതിനഞ്ചാം തീ തൊട്ട് ഞാൻ പോയി അതിനകത്ത് പതിനേഴ് ദിവസം വർക്കിങ്ങ് ഡേയ്സ് ആകെക്കുടി ഇരുപത്തിനാല് ദിവസമാണ് ഇത് വരുന്നത് വല്ല പതിനേഴ് ദിവസം ട്രെയിനിങ്ങ് ഇരുപത്തിനില്ദിവസം വർക്കിംഗ് ഡേയ്സ് ഇരുപത്തിനാലില് പതിനേഴ് പോയ എത്ര ദിവസമുണ്ട് അതിനകത്ത് മൂന്ന് ഞായറാഴ്ചയും വരുന്നുണ്ടന്നൊക്കെയ എന്നോട് പറയുന്നെ
ശൊ എന്തോ ചെയ്യും
അടുത്ത മാസം എന്തെങ്കിലും കിട്ടിയാലും ലോണടയ്ക്കാനുള്ളതേ ഉള്ളൂ ഇപ്പ ലോൺ പെൻഡിങ്ങായി ഇപ്പോ പത്ത് പതിനാലായിരം രൂപ ആയിട്ടുണ്ട് അത അങ്ങോട്ട് ബാക്കിയുള്ളവർക്ക് ഒരു ഉപ്പും മുട്ട ഒരു ഉപ്പ് പരലുംപോലും വാങ്ങിച്ച് തിന്നാൻ അതിനകത്തൊന്നും ഇല്ലടി ശ്രീദേവി
നിന്റെ ലോണുണ്ടല്ലോ?
ആ അല്ല അല്ല എന്റെ ഏട്ടായിടെ. എന്റെ സ്നേഹനിധിയായ സ്നേഹനേഹനിധി യായ കൊഴപ്പില്ലടീ ഇതൊക്കെനാ എന്നന്നാ ഇതൊക്കെ ഇതൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അനുഭവിക്കണം ഞാൻ ഇതൊക്കെ എന്നിട്ട് ഞാൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒന്നും പഠിക്കുന്നില്ല. ഇനി ആകെ കൂടി ഇനി മിണ്ടാതവാ വേറെ ആരുണ്ട് ശ്രീ രാവണിയും കൂടെ ഉണ്ട് അതും കൂടെ ആകുമ്പോ മൊത്തം ഇതാവും
അവള് എന്തിര് ചെയ്തപ്പോ?
പോണവരും വരുന്നവരും എല്ലാം കയ്യുംകാലം പിടിച്ച് പറയാ നീ ഇങ്ങനെ ജീവിക്കല്ലേ ജീവിക്കല്ലേ എന്റെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ ജീവിക്കല്ലേ ഇങ്ങനെ ക്കല്ലെ നീ വിട്ടു പോ വിട്ട് പക്ഷെ ഞാൻ എന്ത് കിട്ടിയിട്ടും ഞാൻ പഠിക്കുന്നില്ല.
ഉം. ആവണി എന്ത് ചെയ്യുന്നെടി?
അവളിപ്പോ കമ്പ്യൂട്ടറിനെങ്ങാണ്ടെ പോണ്ടടി പോണടി.
ആ ഞാൻ വിളിക്ക നീ ഇറങ്ങല്ലേ.
ഓക്കെ